ഹലോ അലേയ്ക്കും
വലക്കും സ്ലാം എവിടെ എട്ടിയോ ഒരു വിവരം ഇല്ലയലോ ന്റ
ഉം ഇവിടൊക്കെ ഉണ്ട് അങ്ങനെ പോന്നു എന്താ വർത്താന.
നല്ലത് കൊറെ ദിവസായി വിളിക്കണം വിളിക്കണം നിന്നെ വിചാരിക്കതന്നെ
യേ
ഞാൻ ഏച്ചി പിന്നെ മറ്റേ മന്തി നല്ല രസത്തിലിണ്ടാക്കും ന്ന് പറഞ്ഞ് ഇന്നോടെ എന്നാ വീട്ടില് കല്യാണത്തിന് പടന്ന് എന്നോട് അമ്മ കുടുംബത്തിലുള്ള ഒരാൾ പറഞ്ഞി അപ്പൊ ഞാൻ എന്നെ വിളിക്കണ എനിക്കറിയന്നേല്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കിട്ട് യൂട്യൂബ് നോക്കിട്ട് ഒന്ന് റെഡി ആവില്ല
ഇതന്നെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞരാ നല്ല
നാ ആഹ് ഈ പറഞ്ഞന്നണ്ടാ ഞാനാന് എന്നോട് ചോയ്ക്കാൻ വേണ്ടിട്ട് എങ്ങനെ
ആഹ് ആഹ് ഞാൻ അവിടെ സ്പെഷ്യൽ ആയിട്ട് ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ. എല്ലാർക്ക് ഇഷ്ട
ആഹ് ആഹ് ആഹ് അല്ലട്ടേ പറഞ്ഞു ഇഞ്ണ്ടാക്കിയ നല്ല രസാണന്ന് പറഞ്ഞ് ആഹ്
ആഹ് അ ഞങ്ങൾ നേരിക്ക് ശ്രദ്ധിച്ചു കേട്ടോട്ടോ ഏ
ആഹ് ആയിക്കോട്ടെ ആഹ്
ആഹ് കേൾക്ക്ണില്ലേ റേൻജ് പ്രശ്നല്ലല്ലോ
ഇല്ല ല്ല കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് ആയിക്കോട്ടെ ഞാം പറയാ ഫസ്റ്റെന്നെ നമ്മള് മന്തിന്റെ അരിണ്ടല്ലോ ബസ്മതിയരി അത് വാങ്ങിക്കൊണ്ടന്നിട്ട് ഒരു ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തി ഇട്ടക്ക നല്ല കുതിർത്ത്ട്ക്കാ
ആഹ്
വെള്ളത്തിലിട്ടാണ്ടേ നല്ല കുതിർത്തിട്ട് എട്ക്കാ അത് കുതിരാം വെച്ച നേരത്ത് നമ്മളെന്തീയ്യാ ചിക്കനാണോ ഞ്ഞി ബീഫാണോ ബീഫാണെങ്കിൽ നമ്മളൊന്നും കൂടെ ഫസ്റ്റൊന്ന് മഞ്ഞ പൊടി ഉപ്പ്ട്ടാണ്ട് വേവിച്ചെട്ക്ക. അതല്ല ചിക്കനാണെങ്കിൽ നമ്മള് ഫസ്റ്റ് റ്റ് ചിക്കൻ നല്ലോം കയ്കി വല്ല്യേ കഷണങ്ങളല്ലെ ഇണ്ടാവ
ആഹ്
അത് നല്ലോണം കയ്കി വൃത്ത്യാക്കീട്ട് അതിലേക്ക് കൊർച്ച് ഉപ്പും കൊർച്ച് മാഗി ക്യൂബും മാഗി ക്യൂബ് ല്ലെ
ആഹ് ആഹ് ആഹ്
ആഹ് മാഗി ക്യൂബും കൊർച്ച് ഉ ആഹ് കഫ്സേക്ക് ഇട്ന്നതന്നെ ആഹ് മാഗി ക്യൂബും കൊർച്ച് ഉപ്പും കൊർച്ച് മഞ്ഞപ്പൊടിയും പിന്നെ പെരിൻ നല്ല ജീരകല്ലേ ചെറിയ ജീരകം അതും ഒക്കെ കൂടെ കൂട്ട്യാണ്ട് കൊർച്ച് കുരുമുളക് പൊടിക്ക്യാത്ത
ര രണ്ട് ചീരകും വാണം
രണ്ട് ജീരകോം വാണ്ട നല്ല ജീരകം വാണ്ട ത് മതി ചെറിയ ജീരകല്ലേ നല്ല ജീരകായിട്ട്ള്ളെ പെരുഞ്ചീരകല്ലാത്തെ ആഹ് അത് മാത്രം മതി ആഹ് അത് ഇട്ടാണ്ട് പിന്നെ കൊർച്ച് കുരുമുളക് കൊർച്ച് പച്ചമല്ലി അതൊക്കെ ഇട്ടാണ്ടേയ്
ആഹ്
നല്ലോം കൊഴച്ച് അയ്ക്ക് സൺഫ്ലവർ ഓയില് ഒയിച്ചിട്ട് നല്ല പോലെ കൊയ്ച്ചാണ്ട് മിക്സാക്കി വെക്കാ
ആഹ് ആഹ് ഈ ചിക്കന്
ആഹ് ചിക്കൻക്ക് മസാലൊന്ന് പിടിക്കോളം നല്ല പോലെ മസാല പിടിക്കാൻ വേണ്ടി കൊർച്ചേരം റെസ്റ്റെയ്യാം വെക്ക
ഫ്രിഡ്ജ് വെക്കണ്ടല്ലോ
വേണ്ട വേണ്ട ഫ്രിഡ്ജ് വെക്കണ്ട പോറത്ത് വെച്ചാ മതി അതൊരു അരമണിക്കൂ കൂറൊക്കെ ആകുമ്പോത്തിനെ ഐക്ക് ഉപ്പും ഐന്റെ ആ മഞ്ഞ തൊക്കെ മാഗി ക്യൂബിന്റെ മസാലൊക്കെ ചിക്കൻല് പിടിച്ച്ണ്ടാവും
ആഹ് ആഹ്
അപ്പഎന്ത് ചെയ്യാ നമ്മള് ജസ്റ്റൊന്ന് പിന്നെ എന്താ ജസ്റ്റ് ഒന്ന് വെ അട്പ്പത്ത് വെച്ച്ട്ട് നല്ല അടികട്ടിള്ള ഒരു പാത്രം വെച്ചിട്ടേ
ആഹ്
അടീ പിടിക്കാത്ത മാതിരിത്തെര് പാത്രം അട്പ്പത്ത് വെച്ചിട്ട് കൊറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ ഓ മിക്സെയ്തെച്ചത്ണ്ടല്ലോ ചിക്കന്റെ
ആഹ്
അത് ഞമ്മളെന്തെയ്യാ അതിലേക്ക്ട്ട്ട്ട് ഇങ്ങനെ അതൊന്ന് ചെർ ചെർമാതിരി വേവിച്ചെട്ക്ക നല്ല വേവണ്ടട്ടോ നല്ല വെന്ത് പോയാൽ ആഫ് വേവ് ല്ട്ക്കാ നല്ല വന്താലേ മന്തീല് പിന്നെ കഷ്ണണ്ടാവൂല ഒന്നായ്ട്ട് ഒടിഞ്ഞോവും ആഹ് ആഹ് അങ്ങനെ അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യാ ഇങ്ങനെ ചോറിന് വെള്ളം ഇത് നമ്മള് നേരത്തെ കഴ്കാൻ വെച്ച ഇത് വെള്ളത്ത്ലരി കുതിർത്തിച്ചില്ലേ?
ആ
അതെ അയ്ന്റെ എടയിൽ നമ്മൾ ഊറ്റി ഇട്ത്ത് വെക്കണേ ഒരു ഒരു മുക്കാ മണിക്കൂറൊക്കെ ഇട്ടാൽ മതി അപ്പത്തിന്നന്നെ നല്ല കുതിർന്നുവരും അരി.
ആ കറച്ചേരം വാർ ആ വെള്ളം വാർന്നു പോവാൻ വെക്കണ ല്ലേ?
ആഹ് ഊറ്റിയാണ്ട് കുറച്ച് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി എടുത്ത് വെക്ക
ആഹ്
ന്നട്ട് നമമ്മള് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് എന്ന് അത് ആയിക്ക് ആ വെള്ളത്തിക്ക് കൊറച്ച് ഒരു രണ്ട് കായ ഏലക്കായും ഗരമ ഇതില്ലേ ഗ്രാമ്പും പട്ടിം അതൊക്കെ ആ തളക്കണ വെള്ളത്ത്ക്ക് ഇട ഉപ്പ് ഇട.
ആ ബിരിയാണിക്കെടണൊന്നും അതിൽ കൂട്ടണ്ടല്ലോ മറ്റേ
വേ ഗരം മസാലെ ഏയ് അതൊന്നും വേണ്ടാ ആ ജാതി പത്രിയോ?
ആ ജാതി പത്രി
ആ അതൊന്നും വേ ഏ അതൊന്നും വേണ്ടാ കൊറച്ച് കറാമ്പട്ടല്ലേ?
ആ
അതും കറാംപു മറ്റേ ഇതില്ലേ മറ്റേ ഗ്രാമ്പു.
ആ
ചെറിയ പൂവിന്റെ മാതിരി ചെറിയൊരു ഇത്
ആഹ് ആഹ് കറുത്ത മണി മണി ആഹ്
ആഹ് അതും കുറച്ച ഒരു ഏലക്കായും ഈ തളക്കണ വെള്ളത്തിക്കിട്ടാ നല്ല ഫ്ലേവറ പ്പവര്ന്ന
ആഹ്
ചോറിന് നല്ലൊരു ഫ്ലേവർ വരും നല്ല നമുക്ക് നല്ലൊരു ചോയക്കെണ്ടാവ തിന്നുമ്പതന്നെ ആഹ അതന്നെ അയ്ന് വേണ്ടിട്ട് അത് ഇട ങ്ങട്ട് ഐക്ക് ഉപ്പ് ഇട ആ ചോറിലേക്ക് പിടിക്കാൻ ആവശ്യായ
ഒരു എട്ട് പത്ത് അല്ലിയൊക്കെ മതിയാവോ?
എട്ടുപത്തല്ലിയോ ഏഹ് ആ അത്രൊന്നും വേണെന്നില്ല നമ്മളെ നമ്മളൊര് രണ്ട് കിലോനക്കെ ക്ക്ണച്ചാല് അത്ര ഒരു എട്ട്പത്തൊക്കെടാ ഒരു കിലോനൊക്കെന്ന്ച്ചാല് ഒര് അഞ്ചാറണ്ണക്കെട്ടാ മതി. അ കൊറച്ചൊക്കെ ഉണ്ടാക്കുണെച്ചാലേ ആ ആഹ് മതി മതി ഏറിപ്പോയാഞ്ഞ് അത് കുത്തലാവൂലേ?
ആ കുത്തല്ലേ ഇ ഇതാക്കണ്ടല്ലോ പൊടി പൊടിക്കണ്ടല്ലോ അങ്ങനെ
വേണ്ട വേണ്ട പൊടിക്കൊന്നും വേണ്ട അ നമ്മള് കഴികി ജസ്റ്റ് ഒന്ന് കഴികാണ്ട് അതേപോലെ വെള്ളത്തികിട്ടാൽ മതി.
ആ
ആഹ് ഇങ്ങട്ട്ന്നെ വെള്ളം തളച്ച് വരുമ്പോ ഉപ്പ് ഇട്ട്ട്ടോട്ക്ക കൊറച്ച് അരീല് പിടി ക്കള ഉപ്പ് ഉണ്ടാവുമല്ലോ
ആഹ് ആഹ്
അത് ഇട്ടോടുക്ക വേണമെങ്കി ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞൊടുക്കാ വെള്ളത്തില് ന്നാ അരി മുറിയൂല നമ്മക്ക് ചെറ ചെല അരികൾ ഉണ്ടാവല്ലോ പെട്ടെന്ന് മുറിഞ്ഞു പോവല്ലോ ഇങ്ങനൊയി തളക്കുമ്പോത്തിന് ആ ഓ ഒട്ടുംഇല്ല ആഹ് വേറിട്ട് നിക്കാൻ വേണ്ടി ഒര് ചെറ്നാരങ്ങ പീഞ്ഞാല് അങ്ങനെ നേര്ക്ക് കിട്ടുട്ടോ ന്നട്ട് ച് വരുമ്പോ തളച്ചേന്റെ ശേഷം നമ്മള ജസ്റ്റ് നോക്കണേ ഇതായിണോ നോക്കണം ഇങ്ങനെ എന്താ പറയാ എത്ര വേവ് ആയിണോ എല്ലാ അരി
ആഹ ചോ അരിയ
വേവാൻ പാടില്ല ആ ചോറിന് അരിതിട്ടരിയ നല്ല വേവരുത് ഇങ്ങട്ട് അങ്ങന കുറച്ച് വെന്തേ പാട നമുക്ക് അത് ഊറ്റി എടുക്കാം. ഒരു ഹാഫ് വേവ് പിന്നെ നമ്മുക്ക് ദമ്മ്മിടണ്ടേ ആഹ് പിന്നെ ഈ ചിക്കനിലേക്ക് ആ ചിക്കന്റെ മസാല ഉണ്ടല്ലോ നമ്മള് നേരത്തെ വേവിച്ച വെച്ചേ ഹാഫ് കുക്കിങ്ങിൽ അതിലേക്ക് അത് എടുക്കുക ഇടുക അരി ഇങ്ങനെ ഇട്ട കൊടുത്തിട്ടേ അല്ല അരില്ല ചോറ് ഊറ്റിയ ചോറണ്ടല്ലോ നമ്മൾ ഊറ്റി കത്ച്ച ചോറ് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക
ആഹ് ചിക്കൻന്റെ മോൾക്കാണോ അല്ലെ അടിയിലാണോ
ചിക്കന്റെ മേല ആയി ഇട്ടൊട്ട് ക്ക
ചോറ് ല്ലേ
ആഹ് ഇങ്ങട്ട്ന്റെ ഒ ഫുള്ള് ചോറ് ഇട്ട് എന്റെ ശേ ഷെ സെന്റെർ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ബൗളെന്തേലും വെച്ച്ട്ട് ആഹ് ഇത്ണ്ടല്ലോ തീന്റെ കണല് ഉണ്ടാവല്ലോ തീക്കണല് അത് എടുത്താണ്ട് ആഹ് ആ ഇതിയില് ആ ബൗളില് ആ ചോറില് തന്നെ ഇറക്കി വെച്ചാണ്ടേ ആ ബൗള് ഇറക്കി വെച്ചിട്ട് ആ തീയിന്റെ കണല് ആ ബൗള്ക്ക്ടാ
ആഹ് ചെ ആഹ് വിറകിന്റെ അരിപ്പൊന്നന്ന് എടുത്തിട്ടാൽ മതില്ലേ
ആ അട്പ്പ്ന്ന് അട്പ്പ്ന്ന് ഇട്ത്താണ്ട് നമ്മളൈക്ക് ആ കണല്ക്ക് കണലയിക്ക് ഇട്ടൊട്ക്കാ
ആഹ്
എന്നിട്ട് എന്ത ചെയ്യാ അപ്പൊ ആ കട്ടയക്ക് നമ്മള് ഇന്താക്കിയാല് ഇത്ണ്ടാവല്ലോ ഉം ഇപ്പൊ ഒരു കൊറച്ച എന്താ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ.
ആഹാ
ആ തീ കണലിലേക്ക് ഒഴിക്കമ്മള എടുത്ത് തീ കിണലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കുക എന്നിട ഇന്നിട്ടാ പൊക പൊർത്ത്ക്ക് പോവാതെ പെട്ടെന്ന് മൂടിയെക്കാ നല്ല ഫ്ലേവറാണ് ആ സ്മെല്ല്ണ്ടല്ലോ? ഇല്ലല്ല പൊക പോകരുത് ഇങ്ങട്ട് നല്ലതില് മൂടി വെച്ച് നല്ലൊരടപ്പ് നല്ല പൊർത്ത്ക്ക് ആവി പോവാത്തൊരു പാത്രത്തിലാ പാത്രം കൊണ്ട് മൂടി വെക്കാ കട്ടോ
ആഹ്
അത് കഴിഞ്ഞാലേ നമുക്ക് ദമ്മിടൽ കഴിഞ് പിന്നെ കുറച്ചരു തീയിയില് തീയൊക്കെ ഒക്കടുപ്പ്ന്നല്ലല്ലേ അമ്മള് വെക്കാ?
ആഹ ആഹാ
ആഹ് അടുപ്പ നിന്ന് തീയൊക്കെ ഇങ്ങട്ട് വലിച്ചിെടുത്തിട്ടേ
ആഹ്
ഉഒന്ന് സൈഡ ആാക്കി കൊടുക്ക തീയ ഒക്കെ
ആഹ് ആഹ് അടി പിടിക്കാണ്ടിരിക്കാനേ
അടി പിടിക്കാതിെക്കാനെ അപ്പൊ പിന്നെ ഒരു ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മള എടുത്ത് തൊറ്ന്ന് പിന്നൊന്നായിട്ട് മിക്സെയ്യാ ഇട് ന്റെശേ ഈ ഓയൽ ഉണ്ടല്ലോ ആഹ്
പിന്നെ മന്തി കഴിക്ണ സമയത്ത് ചോറ്ല് പല കളറ് വര്ണില്ലേ അഹ് ഇങ്ങെനെ?
ആഹ് അത് നമ്മൾ ഈ ചോപ്പ് കളറ് ചേർത്തണോ അല്ലേ ചേർത്തുള്ളൂ ന്നാ ചേർത്തലില്ല ട്ടോ കളറ് ചോപ്പ് ആ ചോ ഈ കോയിന്റെ മസാലണ്ടല്ലോ?
ആഹ്
അമ്മ ഉണ്ടാക്കണ ആ മസാലയില് കുറച്ച് ചുവപ്പ് കളറും മഞ്ഞപ്പൊടിയ നമ്മൾ ആഡ് ചെയ്യണില്ലേ
ആഹ്
അപ്പൊ അതിലൂടെ കളർ വരും ആ ആ വെള്ള നമ്മള് ഇതാക്ക് ണെയ്ല് നമ്മള് കോഴിക്ക് മസാല ഉണ്ടാക്കണില്ലേ ഫസ്റ്റ് മഞ്ഞ പൊടി ഉപ്പൂ ഇതൊക്കെ ഇട്ടാണ് ഉണ്ടാക്കണില്ലേ കുറച്ച് കുരുമുളകും കുറച്ച് മാഗി ക്യൂബൊക്കെ ഇട്ടാണ്ട്
ആഹ്
അതിലൂടെയുള്ള കളറാണ് ഞാൻ ഉണ്ടാക്കണേല് വരലെള്ളൂ പക്ഷെ ഞാൻ
ആഹ് അത് അ താ അടിയില് ചിത്തൻമന്ന് മറ്റേ ചോർക്ക് മേൽക്ക് പൊടി
ഞാ ആ ആ ഈ കടയിലൊക്കെ സംഭ- ക്കണ എന്താറിയോ അവര് അയിക്ക് കളറുണ്ടല്ലോ
ആഹ്
സാധാ റെഡ് കളറും ഓറഞ്ച് കളറും മഞ്ഞ കളറും ഒക്കെ ഉണ്ടല്ലോ അത് ആഹ് അവര് മിക്സ് ചെയ്തയില് മേലെ ചോറിന്റെ മേലെ ഒഴിച്ച് കൊടുക്കും ആ മന്തിന്റെ ഒര് ഇത് കിട്ടാൻ വേണ്ടിട്ട് കളർ കിട്ടാൻ വേണ്ടിട്ട് ആ പിന്നെ
ഓടറിൽ നിന്ന് കിട്ടണ മന്തി പച്ച
ആഹ് അത് ഞാൻ ചേർക്കാതിക്കണ നമുക്ക് കുട്ടികക്കുംന്നല്ലയല്ലല്ലോ കുട്ടികൾ ക്ക്കയി - ക്കുബം കരുതിയാണ്ട് ഞാ ചേർക്കലെ ഇല്ല കളറ് ചേർക്കലെ ഇല്ല ഇനിയിപ്പ ചിക്കൻ പൊരി - എനിക്കാണെങ്കിലോഒന്നും നാൻ വല്ലാ കളറെ ചേർക്കൂല്ല കാശ്മീരി മുളക് പൊടിയില്ലേ
ആഹ്
അത് ഇട്ടാണ്ട് ഉം കളർ വര് - ല്ല അല്ലാതെ ആ ചിക്കന്റെ കളറ് ഉപയോഗിക്കൂല
ആഹ് അതാവുമ്പോ കറക്റ്റ് കളറും ആവും മറ്റേ കേടുല്ലല്ലേ
ആഹ് കേടൂല്ല കറക്റ്റ് കളറാവൂല്ലോ
ആഹ് അതന്നെ
ഉം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി സിമ്പിളാണ് ആഹ് സിമ്പിള് ആണ് ഇങ്ങൾ ഇണ്ടാക്കി നോക്കേണ്ടി
ഞാൻ ഉണ്ടാക്കി നേക്കണം ആഹ് ആയിക്കോ ഞാന് എ ഇപ്പോള് ഇങ്ങ് കുറെദിസായി പറയും വിചാരിക്ക ഞാൻ ഇവരോടിങ്ങ പറയും ഒരിക്ക് വിളിച്ചിട്ട് വേണം ഉണ്ടാക്കാൻഎങ്ങനെ ഇണ്ടാ ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞി ഇങ്ങനെ നിക്കയ്നി
ആഹ് ആഹ് ആഹ് ഇനായി കേട്ടിട്ടോ മനസ്സിലായില്ലേ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഡൗട്ട് ഇണ്ടെ വിളിച്ചോണ്ടിട്ടോ നിങ്ങള് ശരിട്ടോ എസ് ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കട്ടെ ഞാ ഒന്നും കൂടെ പറഞ്ഞണ്ട് ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ ചൂണ്ടീട്ടോ
ആഹ് ആഹ്
അസ്സലാമുഅലൈക്കും
വഅലൈക്കും സലാം